ഹലോ?
ഹലോ കേൾക്ക്ണില്ലേ?
ഹലോ കേക്ക്ണ്ടാ?
ആഹാ കേക്ക്ൻണ്ട്.
ല്ലാം കഴിഞ്ഞോ?
ചോറ്ന്നലൊക്കെ കഴിഞ്ഞ് വടെങ്ങനെ ചെറിയ റസ്റ്റിലാ
ആ കേക്കണ് ണ്ട് എന്നാ വിശേഷം? ചോറയ്ക്കെ കഴിഞ്ഞോ? ഏയ് ഓറ്ക്കൊന്നും വര്നില്ല.
ന്തെണ്ടാക്കി?
ഇന്ന് ചിക്കൻ കറിണ്ടായിന് ചോറ്
ഉം. വെള്ളിയാഴ്
സ്പെഷ്യലൊന്നുല്ല. ഇല്ല. പിന്നെ വേറെ?.
സുഖായിട്ട് പോണ്. ഞാനും വടെങ്ങനെഒന്ന് റസ്റ്റ്ട്തൊക്യാ. അപ്പോ ഒന്ന് വിളിച്ച് നോക്കിയതാണ്.
ആഹാ ശ്
പിന്നലെ ഇന്നലെ ഞാൻ ന്ന്ന്നോട് പറഞ്ഞില്ലേന്നാളെ അപ്പൊ ഇന്നലെ ആഹാ ഇൻസ്റ്റാഗ്രാമില് തേപോലെ ഞാനൊരു റീൽസ് കാണാട്ടാ നാല് വയസ്
ആഹ
സായ ഒരു പെൺകുട്ടിന നാല് വയസ്സായ പെൺകുട്ടിനെ കൊന്ന്ക്കണ്.
ഉൂം ഇപ്പൊ കൊല്ലലു അതൊക്കെ തന്നെല്ലേ? ഇതിനൊന്നും പ്പോ ഒര്
ണ്ടായതാണടൊ കല്ല്യാണ വീട്ടിന്ന് ഞ മ്മള് പ്പോ കുട്ടിയാല് നാല് വയസ്സ്ള്ളൂ ൻ്റെ മടില് ആ തിങ്ങനെ പിന്നെ കുട്ടിയാല്ങ്ങനെ കളിക്കണത് കിട്ടൂലല്ലോ അപ്പൊ അതിനെ പിടിച്ചോണ്ട് പോയിട്ട് പ്പിന്ന്- ബലായിട്ട് പിഡിപ്പിച്ച് കൊ ന്നക്ണ് മോളെ നാല് വയസ്സായകുട്ടിനെ. ക്ക്യത്ണ്ട് കണ്ട്ട്ട് സങ്കം വന്നു പോയി. സത്യം പറയാലോ ഭയങ്കരരു നമ്മുക്ക് നമ്മളെ മക്കളാണ് നമ്മള് ഓർക്കുന്നേ എന്താപ്പം പ്രായം
പിന്നെന്താ പിന്നെ? ആഹ അതന്നെ അതന്നെ പറഞ്ഞു മക്കളെ നമ്മള് കൈവിടാതെ നോക്കണം ന്നറിയാ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലുംലൊക്കെ ഒക്കെ പേടിയാണ് മക്കള് പോയാ
തില്ണ്ടേ?
ഉം
കുട്ടികൾ റൊട്ട്മ്മ പോയിരിക്കണെ ചെറിയ മക്കള് ബസ്സിന് മുന്നിൽ വന്നിട്ട് കയ്ച്ചിലാക്കിട്ട്ക്ലീനും കണ്ട് പിന്നെണ്ടനാ നിങ്ങൾ വാർത്തൽ സത്യം പറഞ്ഞ ഇങ്ങത്ത ലോകത് ജി
ഇന്നത്തെ ലോകത്ത് ഇങ്ങനെയൊക്കെ തന്നെ. ഇനി ഈ കൊല്ലലും കൊലയൊക്കെ തന്നെ കാരം ഇതിനൊരു
കുറച്ച് ഒരു ഇതുവാണം നമുക്ക് ശക്തി വാണം.
അതെ അതെ പെൺകുട്ടികള് കാര്യത്തില് പേടി തന്നെയാ ഈ സ്കൂളിൽ പോ ക്കും അതും ഇതും പിന്നെ പെൺകുട്ടികളെ
ആ എന്നെ പറഞ്ഞതെ അത് ശാരീരികമയാലും പിന്നെ അല്ലാ അതായാലും എന്തായാലും അക്രമങ്ങൾ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ
പിന്നെ കുട്ടികൾക്കെ വരാനായാ
അക്രമങ്ങളും കാർഷികപീഡനങ്ങളും ങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ ആ
ഉം കുട്ടികള് മു
ഇന്നത്തെ കാലത്ത്ന്ന് വിശ്വസിചെന്നും ആരെ
ഇന്നലെ പനിതോടങ്ങിതാണ് ഉം എന്താ ചെയ ഒരു സമാധാനംല്ലേ ഇന്ന് ഇപ്പ സ്വന്തം ആങ്ങെ അങ്ങളേനിം പെങ്ങള്ളിനിം കൂടെ വീട്ടിൽ നി ർത്തി പോവാൻ പറ്റാത്ത കാലായി മാറി ല്ലെ പണ്ടൊക്കെ ഞമ്മളൊക്കെ എന്തല്ലാം ഒരു കളി കളിചിന്നു അനന്നൊക്കെ ഈ അങ്ങലിം പെങ്ങളും ഇണ്ടാ അങ്ങളീം പെങ്ങളീച്ചിട്ട് മാറ്റി നിർത്തലുണ്ടാ
ആ ഇന്ന് ഒരുമിച്ച് ഇരുത്താനൊന്നും പറ്റ റ്റൂല അ
ഉ മുക്കത്തിന് നമ്മ സെൻസ ക്കൂട്ട ഒന്നുംപറ്റു പറ്റാത്തൊരു കാലായി മാറി ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടെങ്കിലും ഈ ചെറിയ
മൊബൈലിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് മൊബൈല്ന്ന് പറഞ്ഞാൽ നല്ല ഉപകാരണ്ട് യെന്നാ നല്ല ആഹ നല്ല ഉപകാരങ്ങളും ഉണ്ട് ഉപദ്രവം ഉണ്ട് മൊബൈല്ന്ന് പറാൽ മൊബൈൽ പിന്നെ നമ്മളിപ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നു അവർ ഇപ്പോ എന്തൊക്കെ കാണണ് എന്താന്ന്പ്പ ആര് കറിയും നമ്മൾ ചെറിയ ചെറിയ കൊച്ചുങ്ങളാവുമ്പോ പിന്നെ റീയിൽസും ഇതും എന്താ ഇങ്ങനെ സൗണ്ടിൽ വക്കോണ്ട് നമ്മള അറിയും
ഇനിപ്പ ചെറുപ്പത്ത് ന്നെ കുട്ടികൾക് എന്ധോരു അറിവാണ് നമ്മളെക്കാൾ അറിവാ നമ്മുക്ക പ്രായത്തില് വല്ല അറിവുണ്ടായിന്നാ
ഇപ്പ മൊബൈലല്ലേ ഇപ്പൊ വേണ്ടത് അപ്പൊ പിന്നെ
ആ ഇപ്പൊ ഫോൺ എന്ന്ണ്ട് കൊടുത്താല് ലോഹൊക്കെ ആക്കീട്ട് തുറക്കാല് എങ്ങനെയ ഓല് പറ നമ്മളെത്ര ലോക്ക കിട്ടും കാര്യോല്ല ഓർ എങ്ങനെങ്കിലും കണ്ടുപിച്ചിട്ടുണ്ടവും അതാണ്
ആഹ അത തന്നെ അത തന്നെ ഓല്ക് അതിൽ എവിടെ എടുക്കണ്ട ണ്ട് എന്തെടുക്കണ്ട് അങ്ങനെ എന്തെല്ലാതും അറിയാം ഒരിചിരി എന്തെലും കാണ അത് മാ റ്റ് പറഞ്ഞാൽ ഓല്ക്ക് പറ്റൂല അങ്ങനെ ഓല്ക്ക് കാണാൻ വെച്ചത് ഓല് അങ്ങനെ നെ ഇരുന്ന് കാണും പിന്നെ ചെറിയ കൊച്ചങ്ങളകുമ്പോ ഒത്തിരി സൗണ്ടിൽ ഒക്കെ കേൾക്കും കാണുചെയ്യുമ്പോ നമ്മളത്ത് ശ്രദ്ധിക്കും എന്താണ് ഏതാണെന്നുള്ളത് മറ്റുള്ളവർ ഇങ്ങനെ സൗണ്ട് കുച്ച്നമ്മളറിയില്ലല്ലോ എന്താ കാണുന്നത് എന്താ
ഉംഅതന്നെ അതന്നെ ഉം
ചായക്ക ന്തയിഞ്ഞ് പ്രത്യേകിച്ച്
അതിനുള്ള പരിഹാരം തന്നെ നമ്മള് മുന്നിൽിച്ചിട്ട് നമ്മള് ഒക്കെ ചെയ്യിപ്പിക്കാ അതൊന്ന് സമഹക്കാരിക്കാം അങ്ങനെന്നെറ്റുള്ളൂ ഇ ഇപ്പ എന്ത് പീഡനംാണാലും എന്ത് പ്രശ്നം
ആ
നടന്നാലും ഇവരൊക്കെ ഈ ഈ ഈ ചെയ്ത ഉം ആ പിടി
ഒക്കെ അങ്ങനെ തന്നെ മളെ മക്കള് പോകുമ്പോഴൊക്കെക്കിൻ്റെ വീട്ടിലൊക്കെ അധികംകുമ്പോം കട്ടും ണ്ണൊക്കെ പുറത്ത് പോവുമ്പോ പേടിയാ
എന്നാലും പോലീസിന്റെത്ത് കേസൊന്നു ഇൽയല്ലോ കേസ് ഉണ്ടായാലും ഓല് തൽക്കാലം ഒന്ന് പൊ
പെൺകുട്ടികളൊക്കെ വിെടുമ്പോഴൊക്കെ പഴിനി ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ പെൺകുട്ടിളാണ് എൻ്റെ വീട് നട്ടിലധികം അപ്പ ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്ക ും അതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണംന്ന് പറഞ്ഞോണ്ടിരി
ശരിക്കും നല്ല സ് ശിക്ഷ കൊടുക്കണം ന്നാല് തിന്നൊക്കെരുമാ മറ്റുണ്ടാവള്ളു നമ്മളെ ഈ ഒരു ജന അതൊക്കെ മാറ്റം വരണെന്നുണ്ടെങ്കേ ശരിക്ക് ഉം ഇതാണോ പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം നല്ലണ്ടേ ഓല് ഇങ്ങട്ട് വന്ന് ന്നിട്ടെ